ഹലോ എവടെ
വീട്ടിലാ ഹലോ
ഹലോ
വീട്ട്ല് മ്മാന്റെട്തൊക്കെ സംസാരിച്ചിട്ട് ഹലോ കേക്ക്ണ്ടോ വീട്ട്ല് ഇമ്മാന്റെട്തൊക്കെ സംസാരിച്ചിട്ട് ഫുഡ്‌ ചീ ഇമ്മാന്റെറ്റൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ ഇരിക്കാണ്
ഓ ഓ ഹോസ്റ്റലിലാ അതോ
അല്ലടി വീട്ട്ലാടി ഞാൻവീട്ടിൽ ഇന്റെ വീട്ടിലാ
ആ ഓ ഓക്കേ ഓക്കേ ഹ് ഹോസ് ട്ട്‌ണ്ട്
ഞാ
ഹോസ്റ്റല്ണ്ട് ഹോ
ഹോസ്റ്റലിൽ ഇണ്ടോ അയുടെ ഹോസ്റ്റല്ണ്ട്ലെ പിന്നെന്താണ് വിശേഷന്താണ്
പിന്നെന്ത് വിശേഷം പ്രത്യേകിച്ച് ഒന്നുയില്ല ഞാന് വടെന്താ വടെ പ്രത്യേകിച്ച് ഒന്നുയില്ല അങ്ങനെ പോൺ
ഫുഡ് കഴിച്ചോ? മ്
ഫുഡെ കഴിച്ചിട്ടില്ല കഴിക്കാൻ കഴിച്ച് കഴിഞ്ഞു ഏ അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ലെയ്റ്റായേ ഉം
ആ ന്ന്ട്ട് കയിച്ചോ
ആ ഇപ്പം തവണ കൊണ്ട് വന്നു
ഏ എന്നിട്ട് എന്തായിരുന്നു ഫുഡ്
മുട്ടെ ഏ ബിരിയാണിം ചിക്കൻ ഫ്രൈയും ഇണ്ടായിരുന്നു
എ ചിക്കൻ ഫ്രൈയോ അവിടെ മോശം ഫുഡ് കിട്ടാറുണ്ട് എപ്പളും നല്ല ഫുഡെന്നെ കിട്ടാർ നിങ്ങളെ ഹോസ്റ്റലിൽ
സെം നല്ല ഫുഡാണ് ഉം ആഴ്ചയിൽ
മൂന്നു ദിവസം ഏ നോൺ വെജ് ഇണ്ടാവും
ന്തൊക്കെ നോൺ വെജിലെ എന്തൊക്കെ ഐറ്റംസ് ഇണ്ടാവുന്നെ
നോൺ വെജിൽ ഒരു ദിവസം മീൻ ഇണ്ടാവും ഒരു ദിവസം മീൻ ണ്ടാവും ഒരു ദിവസം മുട്ട ഇണ്ടാവും ഒരു ദിവസം ചിക്കൻ ഇണ്ടാവും. ഇന്ന് ചിക്കന്റെ ദിവസാ മീൻ അവര് ഉച്ച ക്കെ ഫ്രൈ ചെയ്തെരും
മീ ചിക്കൻ എന്തെയ്ര്ന്ന് ഏ ചിക്കൻ എന്തെയ്ര്ന്ന് ചിക്കനോണ്ട് എന്താ ഇണ്ടാക്കിയെ
ന്ന് ചോയിച്ച് കഴിഞ്ഞാൽ മറ്റെ ഗ്രേവിയില്ലെ ഏ ആ ഇണ്ടാക്കി തരും ചെല സമയത്ത് ചിക്കൻ ഗ്രേവി പോലെ ഇണ്ടാക്കി തരും ആ അത് പോലെ ചിക്കൻ ഗ്രേവി ചെലപ്പം പത്തിരി മീൻസ് ഗ്രേവിയോ അങ്ങനെ ഇണ്ടാക്കി തരും ഇന്ന് ഇപ്പം ബിരിയാണി യും ചിക്കൻ ഫ്രൈയും ആണ് പിന്നെ പിന്നെ ഒരു ദിവസം രാവിലെ മോണിംഗ് ന് ഇതുപോലെ സെയ്ക് ഒന്നല്ലെങ്കി ഒംബ്ലൈറ്റ് ണ്ടാവും. അല്ലെങ്കി എഗ്ഗ് വ മറ്റ് ബോയിലെയ്തിട്ട് ബ്രെഡും ഏ ഉം ഒംബ്ലൈറ്റ് ഉണ്ടാവും അല്ലെങ്കി ആ മുട്ട പുഴുങ്ങിയത് ണ്ടാവു
ആ പിന്നെ ഉച്ചക്ക് എന്താ ഫുഡ് ഉണ്ടാവ
ഉച്ചക്ക് അതുപോലെ എല്ലാ ദിവസവും ബാക് ഏ ഒരു ഫ് മാത്രം മീന് മീൻ ഉണ്ടാവും ഫ്രൈ ഉണ്ടാവും അത് കഴിക്കാത്തവർക്ക് പനനീറു പനീറ് കൊടുക്കുട്ടാ
ന്ത ചെയ്യ
കയ്തേ ഒന്നൂല്ലെങ്കില് മിയെസ് ഫ്രയ്യാന്ന്ണ്ടെല് അത് പോലെ പനീര് ഫ്രൈ ചെയ്ത്ട്ട് കോഡ്ക്കും അല്ലെങ്കി കോള് പനീറിന്റെ പകരം ചെൽപ്പോ എ ഹ്
ആ എല്ലങ്കി മറ്റേ ഇത്ണ്ട് കോളിഫ്ലവർ ഉണ്ടല്ലോ ആ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കൊടുക്കും
ആ അപ്പൊ രാത്രി എന്താ യിരിക്കും ഫുഡ്
എപ്പോ ഡെയിലിയോ
ഫുഡ് ആഹ്
എല്ലാസം രാത്രി ചെലസമയത് ചപ്പാത്തിയും കടലക്കറിയും വരും ചെലസമയത് പൂരിയും മസാല കടലി മ മസാല കറിയില്ലേ വല്ലങ്കിൽ പ ആ ഇതിലി അല്ലങ്കി കടല കറി തിലും പു ട്ടും ആ പയർണ്ടാഉം അല്ലങ്കി പുട്ടും പപ്പടം ഉണ്ടാകും
ആ
ആ ഉം അങ്ങനെ പിന്നെ ആ രണ്ടുഒണ്ട് രണ്ടുഒണ്ടാകും അതിന്റെ തുണ്ടാവാറുണ്ട് രണ്ടും ഉണ്ടാവറുണ്ട് നമ്മക്കതിലേതാണോ വേണ്ട വേണ്ടത് അത്പോലെ ചെയ്യാം
ഉം അങ്ങനെ ഞാനെ ഇവടെയൊ ഞങ്ങളെ ഹോസ്റ്റലിലെ ഫുഡ് മോശ അപ്പോ ഞാനെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോശായി ഫുഡുള്ള ടൈമിലെ മോശായിട്ടുള്ള ഫുഡുള്ള ടൈമി ല് ഞാന് എ് വീട്ടീന്നവലില്ലേ അവല് വ ഓ എങ്ങനാ വറക്കാന്ന് വെച്ചുകഴിഞ്ഞ് കഴിഞ്ഞാല് അവല് എ് നമ്മള് നന്നായി വറ ക്കുട്ടോ നോർമലി നമ്മള് വല്യൊരു പത്ര പ്പഴ് ഇതിപ്പോ നമ്മുടെ ഹോസ്റ്റലില് കുറെ പിള്ളേരൊള്ള കാരണം കൊറെ കൊണ്ടൊകും അപ്പോ വലിയ ഒരു പാത്ര
ആ റൂമുള്ളോർക്കൊക്കെ കൊട്ക്കോ
ഏ ആ ആ ആ റൂമില് നമ്മളെന്ത്‌ണ്ടെങ്കിലും ഷെയറൈതി ട്ടെ കഴിക്കൊള്ളൂ അപ്പോ ഏ വെല്ല്യൊരു പാത്രത്തില് അവലിങ്ങനെ അതൊരു സ്പേഷ്യല വലാ അവടെതൊരു ഷോപ്പിന്ന് ആ ഷോപ്പി പോയി മാത്രേ അവില് കിട്ടൊള്ളൂ അവടെ പോയി വാങ്ങിച്ച് കൊട്ന്ന്ട്ട് ഈ അവല് രണ്ട് പക്കറ്റെട്ത്ത് രണ്ട് വെല്ല്യ പാക്കറ്റെടുത്തിട്ട് ജെസ്റ്റ് ചാ വെ അ് വെല്ല്യ പാത്രത്തിലിട്ട് ട്ട് വറക്കും വറത്തേൻ്റെഷം ഏ വേറൊരു പാത്രം വെച്ച്ട്ട് വേറൊരു അതായത് ഒട്ടിപിടിക്കാത്ത പാത്രട്ടാദ്യം അലൂമിനിയത്തിൻ്റെ പാത്രം അല്ലെങ്കി വള്ള നമ്മെ വെല്ല്യൊരു ചെമ്പിലാട്ക്കാ അ ചെമ്പ്‌ല് നെയ്യൊഴിക്ക നെയ്യൊഴിച്ചേൻ്റെ ഷം അ് തേങ്ങട്ടിട്ട് വറക്കാ തേങ്ങ ചരകിയത്. തേങ്ങ ച രകിയത് കൊറച്ച എങ്ങനെ വർത്ത് വർത്ത് വർത്ത് വരുമ്പോതിനും നമ്മൾ ആദ്യം ഇതൊന്ന് താക്കണ ട്ടോ ഈ ച അ് ഉ പ്പ്ട്ട്ട്ട് അ് കഴുക കഴുകിയന്റെ ശേഷം അത് നന്നായി പറഞ്ഞിട്ട് അതിന്റെ തൊലി കളഞ്ഞ് വെക്കണം എന്നിട്ട് നമ്മൾ ഈ ച- തിൽ തേങ്ങട്ടിട്ട് വർത്തേൻ്റെ ഷം തേങ്ങ നല്ല ഡ്രൈ ആവണ ട്ടോ. തേങ്ങ നല്ല ഡ്രൈ ആവുമ്പോ ഈ തേങ്ങിൽ നമ്മള് ശർക്കര ഒഴിച്ച് കൊടുക്കും. ശർക്കര അല്ലെങ്കിൽ ശർക്കര ഒഴിച്ചിട്ട് കൊടുക്കാണെങ്കിൽ നമ്മള് അത് പെട്ടെന്ന് തണുക്കാനുള്ള ചാൻസ് ഉണ്ടാവും ശർക്കര താ വെള്ളല്ല മ്മള് ഒഴിക്ക. അപ്പൊ ചിലപ്പ പെട്ടെന്ന് ണക്കും അപ്പ അയ്ലും നല്ലത് പഞ്ചസാര ഏലക്കയും കൂടിട്ട് പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കണതാ അത് അങ്ങനെ തണക്കില്ല അങ്ങനെ പഞ്ചസാരെം ഏലക്കയും കൂടി പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ ശർ ക്കർ ഒഴിച്ചൊടുത്തിട്ട് അതില് നമ്മള് കുറച്ച് ഏലക്കപ്പൊടീം കുറച്ച് ചുക്ക് പൊടീം കുറച്ച് തീ വെച്ചിട്ട് നമ്മള് ഈ വർ ത്ത് വെച്ച വലയില്ലേ ആ വറത്ത വെച്ചാവലയില് ഈ പാത്ര നന്നായി മിക്സ് ചെയ്യ. അയ്ൻ്റെ കൂടെ തന്നെ കപ്പലണ്ടി ഇടാ അപ്പൊ ഇതെല്ലാം കൂടി മിക്സ് ആയി വരുമ്പോ നല്ല ഒര് കാടിക്കുമ്പ കൃ കൃ എന്നുള്ളരു ലാസ് റ്റ് നമ്മൾത് ഒരു ഡപ്പയിലാക്കി വെ ക്കൂലോ നമ്മള് ഡപ്പയിലാക്കീട്ട് കൊണ്ടരുമ്പോ അയ്‌ന്റെ മോള്ല് കൊർച്ച് നമ്മള് ടപ്പേലാക്കി കൊണ്ടര്ല്ലോ അപ്പൊ അയ്‌ന്റെ മോള്ള് കൊർച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ഇതാക്കി കഴിഞ്ഞാല് ഇവടെ കൊണ്ടരുമ്പോ നല്ല ക്രിസ്പ്പി ആയ്ട്ട് കിട്ടും
അത് കുറേ ദിവസം നിക്കും?
ആടീ ഇത്ര ദിവസം വേണേലും നിക്കും ഇൻക്ക് തോന്നുന്നത് ഒരു മാസൊക്കെ നിക്കുഅത് ഒരു പ്രശ് ഒണ്ടാവില ഏ ഇപ്പെന്റെ കസിന്റെ വീട്ടിലിപ്പ ര ണ്ട്‌ മാസം എടി അവലല്ലേ അവല് കേട് വരൂല ആ അങ്ങനെ പിന്നെ ഞാനച്ചാറ് അച്ചാറ് കൊണ്ടോവും തേങ്ങാന്ന് പറഞ്ഞാ അതില് നമ്മ തേങ്ങ വർ കുല്ലേ ആ തേങ്ങ വറത്തിട്ടാണ് നമ്മളിടാ തേങ്ങ വെറുതെ പച്ചക്കിടല്ല തേങ്ങ നമ്മളീ നെയ് യ്യ്ല്ങ്ങട് നന്നായ് വർക്കുമ്പോ കേടുവരില്ല തേങ്ങല്ലാണ്ടും ണ്ടാക്കാട്ടോ തേങ്ങല്ലാതെ ണ്ടാക്യാ അ ത്ര ടേസ്റ്റ് പ്രതീക്ഷിച്ചാ മതി നല്ലത് നമ്മള് കൊർച്ച് നല്ലണ്ടാ ക്ക് മ്പോ കൊർച്ച് നല്ല ഇതിനൻസരിച്ച് ടേസ്റ്റ് തേങ്ങല്ലെങ്കി തേങ്ങല്ലാത്ത നമ്മക്ക്
ഉം
അങ്ങനെ സംഭവം കൊള്ളാം പിന്നെ ചിക്കൻ അച്ചാറ്
ആ ഓക്കേ പാത്തകക്കോക്കെ കൊണ്ടൊവോ
ആ ഇവിടെ പറ്റും
മ്മ്
എന്താ ച്ചാറാണെങ്കില് കൊണ്ടോവാ
ഓഹ് എല്ലാരും കഴിക്കല്ലോല്ലേ
ഏഹ് ചെല സാധനങ്ങള് ചെലവര് കഴിക്കില്ല മീനച്ചാറ് ഞാനും കഴിക്കില്ല വേറൊരു കുട്ടീം കഴിക്കില്ല അവ്ടെ ഞാനത് കൊണ്ടോവലില്ല
മ്മ് പിന്നെ എന്താണ് വീട്ടിലേക്ക് വിളിച്ചോ
ആ വീട്ടില്
ഫുഡ്‌ കഴിച്ചാ
ഫുഡ് കഴിച്ച്
അവിടെന്താണ് സ്പെഷ്യല്
എന്താ കഴിച്ചെന്നോ
ആ എന്താ സ്‌പെഷൽ ആ എന്താ കഴിച്ചത്
ഞാന് ഞാൻ ചോറുണ്ടായിരുന്ന് ചോറും കോഴിമുട്ട പൊരിച്ചതും പപ്പടവും അച്ചാറും ചമ്മന്തിയും പി പിന്നെ ഉരുളക്കിഴങ്ങ് വരട്ടി മെഴുക് വരട്ടിണ്ടാക്കി പിന്നെ അനിയത്തിക്ക് അത് പറ്റില്ല അനിയത്തിക്ക് അത് ഇഷ്ട്ടല്ല അപ്പൊ കുക്കറിൽ പെട്ടന്ന് ഞാന് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു അവൾ ഈ റേഷൻ അരി കഴിക്കുലെ ഈ നോർമലി നമ്മൾ കഴിച്ചനതന്നെ എല്ലാരും റേഷനായതോണ്ട റേഷൻ പക്ഷേ അവളത് കഴിക്കൂല അതോണ്ട് അവൾക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കി അങ്ങനെ ടീ അതൊക്കെ ങ്ങനെ തട്ടി മുട്ടി പോണ് ഇപ്പൊ വീട്ടിലായൊണ്ട് നല്ല സമാധാനം ഉണ്ട് ഇഞ് അങ്ങനെ ലീവൊന്നുല്ല ആ ലീവ് തരാത്ത കാരണം ഞാൻ എക്സ്ട്രാ ലീവ് എടുത്ത് പോയതാ
കോളേജ് ലീവ് ഒന്നുല്ല ഞാൻ ആയിട്ട് ലീവ് എടുത്തതാ കോളേജ് ന്ന്‌ ലീവ് കിട്ടാത്തോണ്ടാ ഞാൻ ആയിട്ട് എടുത്തത് കോളേജ് ന്ന്‌ ലീവ് കിട്ടാണെങ്കിൽ ഞാൻഅങ്ങനെ ചെയ്യൂല എടി ഞാൻ വാഷ് നു പോകട്ടെ ശരി ട്ടോ